അതോ
ഹലോ
ആ കേൾക്കുന്നോ
ആഹ കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം?
ആ ഇവിടെ ഇരിക്കുന്ന സുഖം
ആ ചോറും കറിയൊക്കെ ആയോ ഉച്ചക്കത തന്നെയാണോ
ഉച്ചക്ക് തന്നെ ഉച്ചക്ക് അങ്ങനെ എപ സെപ്പറേറ്റ് സപ്പററ്റ് വയ്ക്കതിന്റെ ഉച്ചയ്ുള്ള ചോർ നിറിയു തന്നെ
ആഹ് രാത്രി അതെത്തന്നെയല്ലേ ആ എന്തേണ്ടാക്കി ഉച്ചക്ക്
ഉച്ചക്ക് സാധാ ചോറ് ചക്ക ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ആ പിന്നെ പുളശ്ശേരി ഉണ്ടായിരുന്നു തോരന നോക്കി
ഓ ശരി കുട്ടികളൊക്കെ ഉണ്ടോ
ആ ഒരാളെയുണ്ട്
ആഹ് ആഹ് ആ ആ സ്കൂൾ പഠിക്കണ കുട്ടിയാണോ
ആ പഠിക്കുന്ന കുട്ടിയാണ് ഉം മൂന്നാം ക്ലാസ്സിൽ
ആ പഠിക്കുന്നുല്ലേ ഉം
ഉം
വീട്ടില ആരൊക്കെയുണ്ട് കൊറെേ പേരുണ്ടോ
ഇല്ല പിന്നെ ഞാനും ഇക്കൈ മോളും മാത്രള്ളു അവിടെയോ
ആ ഇവിടെ എനിക്ക് നാല് മക്കളുണ്ട് ആ പുതിയപ്പളെയിൻഡ്
ആ സെപ്പറേറ്റ് ആണ് ഒറ്റക്ക് ഉപ്പ മാത്രേ ഉള്ളൂ ഇവിടെ ഉ ഉമ്മല്ല ഉമ്മ മരിച്ചിട്ട് ആറു വർഷമായി
ഹസ്ബൻ ഹസ്ബൻറിന്റെ വാപ്പ
ആ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ പോണ് നിങ്ങളെ കുടുംബൊക്കെ സന്തോഷമായിട്ട് പോണിലെ അങ്ങനെ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ആ അങ്ങനെ പോണ് പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ എന്താ എങ്ങനെയൊക്കെയാണ് ങ്ങളെ പുളിശ്ശേരി എന്തേണ്ടാ ക്യാർഞ്ഞേ
പുളിശ്ശേരി അവിടെ എങ്ങനെയാണ് റയുന്നത്
ഇവിടെ പുളിശ്ശേരി ന്ന്‌ പറയും ഉം
പുളിശ്ശേരിയായിട്ടു തേങ്ങ രച്ചിട്ട് തേങ്ങ തൈരൊക്കെ വെച്ചിട്ടുള്ളത് ആ ആ ജീരകവും ആ ചെറിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തരച്ച് മിക്സീടെ ജാറിലേക്കിട്ടിട്ട് ച്ച്ച് കടുവർത്ത് വെക്കുന്ന
വെക്കുന്നത് ഉം പിന്നെ മീൻകറി ണ്ടാക്കീന്ന്
മീൻകറി ഉണ്ടാക്കി ആ ആ
ആ
അവിടെയാ
ഇവിടെന്ന് വെച്ചെ ചിക്കൻ കറിയായിരുന്നു പൂള വെച്ചിട്ട് ചിക്കൻ കറിണ്ടാക്കി സാധാരണ നോർമൽ ചോറും ആ മരച്ചീനി മരച്ചീനി മരച്ചീനിയാണ് നമ്മളവിടെ പൂളാന്ന പറയാ മരച്ചീനി അത് വെച്ചിട്ട് ചിക്കൻ കറിണ്ടാക്കിയത് പിന്നെ മോള് നോമ്പ് എട്ത്തിട്ട്ണ്ട് പിന്നെ ഓൾക്ക് ചോറന്നെ മതി അ. ചോറന്നെ മതി ഇന്ന്റ് അങ്ങനെ ചോറ്ണ്ടാക്കിയത അ വേറെ കടിയൊന്നും വേണന്നില്ല ആ കയ്യ്മ്പട്ക്കും ആ കയ്യ്മ്പട്ക്കും ൻക്ക് പറ്റാത്തതോണ്ട് എട്ത്ത്ട്ടില്ല മോള് എടുത്ത്ണ് മോള് പത്തം ക്ലാസ് പഠിക്കാ വല്യ മോള് പത്തിലാണ് തായെള്ളത് ഏഴാക്ലാസ് പഠിക്ക്ണ്ട് അയ്ന് താഴെള്ളത് നാലാം ക്ലാസ്സിലാണ് അയ്ന്റെതായെള്ളത് എൽകെജി ഇപ്രാവശ്യം ചേർത്ത് അങ്ങനെ നാല് മക്കള് കുടുംബജീവിതം സുഖായിട്ട് സ സന്തോഷായിട്ട് പോണ്ട് ആ അങ്ങനെ പോണ് അങ്ങനൊക്ക നമ്മൾതങ്ങനൊക്കെ പിന്നെ പൊറത്തൊ പോകാറുണ്ടോ
പ്രത്യേകിച്ച് എന്താ സ്കൂൾ അടച്ചിക്കാം വെക്കേഷൻ ടൈമാവുമ്പഴത്തേക്ക് ഓ അങ്ങനെ ദൂരോട്ടൊന്നും പോവത്തില്ല ഇവിടെ അടു ത്തക്ക വല്ല ആ പാർക്കിൽ ആ ബീച്ചിലാ അങ്ങനെയൊക്കെ പോവത്തേ ഒള്ളൂ അാല്ലാതെ ദൂരോട്ടൊന്നും തോനേം ദിവസത്തേക്കൊന്നും പോവത്തില്ല
പോവത്തില്ല ആഹ അ ശരി ആഹ അങ്ങനെ പോവോ
ദിവസം പോയിട്ട് വരുന്നു രാവിലെ പോയാ ഇപ്പൊ രാത്രി ഒരു ഏഴ മണി എട്ട് മണിക്കുള്ളിൽ വീട്ടിലെത്തണം
ആഹ അത് ശരി അങ്ങനെയാണ് നമ്മള് കഴിഞ്ഞ വെക്ക ൂറോപ്പ് ഒക്കെ പോയിട്ടോ ഫാമിലി ഫ്രണ്ട്സിന്റെ കൂടെ പുതിയപ്പോളിന്റെ ഫ്രണ്ട് മൂന്നാല് ഫ്രണ്ട് അവരുടെ കൂടെ അവ ആ അതെ അതെ ആ ഹസ്ബൻഡിന്റെ ഫ്രസിന്റെ കൂടെ എല്ലാരും കൂടെ ഒന്നിച്ചച്ച് പോയി ആഹ ആ വണ്ടിയാണ് സ്വന്തമായിട്ട് ലോറി ഉണ്ട് അപ്പൊ അത് ഓടിക്കണ ആള് ആ എല്ലാരും കൂടെ അങ്ങനെ ബസ്സിന ആള് ഞങ്ങള് പാട്ടും കളികളായിട്ട് രസായിട്ട് പോയി എല്ലാരും കൂടെ അങ്ങനെ പോയി ആഹ ബസ്ൽ പോയി എല്ലാരും കൂടെ അങ്ങനെ പോയിട്ട് അടിച്ച്ു പൊളിിച്ചച്ച് മൈസൂരിൽ പോയി രണ്ട മൂന്ന്ു ദിവസം നിന്ന് മൂന്ന് ദിവസം നിന്ന് നല്ല ആ് അങ്ങനെയൊക്കെ ഒന്ന് കൊറ ദിവസം അവിടെ അടിച്ചു പോയിട്ട് മ്മക്ക് വണ്ടേരി ഫീടവും എന്നാ അടുക്കളയിലല്ലേ അതെ അതെ അപ്പൊ അതെ അതെ അപ്പൊ അൊ ഒരു ഫ്രീഡ ത്തിന് വേണ്ടീട്ട് ഇടക്ക് പോവും ഞങ്ങൾ പോരുണ്ട് ബീച്ചിലൊക്കെ പോകവും ബീച്ചിലൊക്കെ പോറുണ്ടോ
ആ് ബീച്ചിലൊക്കെ പോവാറാണ് ഇവിടെ എപ്പഴും പോവാറില്ല അങ്ങെ എ ഇങ്ങനൊയിരിക്കൻ ത്തേക്ക്
അങ്ങനെ പോ
സ്ഥിരം പോ പോവത്തില്ല ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ഓണവും ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുമ്പഴത്തേക്ക് പോവത്തേയുള്ളു അല്ലാ നല്ല ഇച്ചിരി ദൂരമൊക്കെയുണ്ട് ബീച്ചിൽ പോവാൻ ങ്ങ് അടുത്തല്ല
കൊഴ പ്പല്ലല്ലോ കുറഞ്ഞ പിന്നെ പ്രശ്നംന്നുല്ല ആ അടുത്തണ്ട് ഞങ്ങളങ്ങനെ പോവും അല്ലരും രാത്രിയൊക്കെ പോയിട്ട് കുറച്ചു നേരം അവിടെയൊക്കെ ആസ്വദിച്ചിട്ട് വീട്ട് വരും റത്ത്ന്ന് ഫുഡ്‌ ഒക്കെ കഴിച്ചങ്ങനെ പോരും
ആ അവ്ടെ ഇവിടെ ഈ ആ ഇവിടെ ആ ഇവിടെ ഒക്കെ ഉള്ളോര് അടുത്തുള്ളൊരൊക്കെ ബീ ച്ചിലാ രാത്രിയിലൊക്കെ വന്നിരിക്കും നിന്നിട്ടുണ്ട് പക്ഷെ നമ്മക്ക് അങ്ങനെ പോയി ത്രിക്ക് പോയിരിക്കാൻ പറ്റത്തില്ല നമ്മളൊര് ഒര് നാലുമണിക്ക് പോയാ ആ ഏഴ് മണിക്ക് മുമ്പേ തിരിച്ച് വെ എ ട്ട് അണിക്ക് മുമ്പേ തിരിച്ചെത്തും ഉം കാരണം അയ് ദൂരം ഉ ണ്ട് ഇച്ചിരി ഇവ്ട്ന്ന് രണ്ട് മണിക്കൊക്കെ എറങ്ങണം എന്നാലെ അവിടെ നാല് മണിയൊക്കെ ആവുമ്പഴേ എത്തത്തൊള്ളൂ
എത്തൊള്ളൂ ആ നമ്മളും ഒഴിവ് കിട്ടു മ്പോ ഒഴിവ്ള്ള സമയത്ത് ഞമ്മൾക്ക് ഒഴിവ്ണ്ടാവുമ്പൊ ചെൽപ്പം പുതിയാപ്പൾക്ക് ഒഴിവ്ണ്ടാവുലാ മൂപ്പർക്ക് ഒഴിവ്ണ്ടാവുമ്പോ ഞങ്ങക്ക് ഒഴിവ്ണ്ടാവുലാ അങ്ങനെയൊക്കെയാര്ക്കും
ഇങ്ങൾ വർക്ക് ചെയ്യ്ന്നുണ്ടോ
ഇല്ല ഇല്ല ചെയ്തിന്നു ഞാനിത് ഒര് വേറൊരു ബിസിനസ് ഒക്കെ ചെയ്തിന്നു ഇപ്പൊ ഒന്നും ഇല്ല ഇഞ്ഞ് താല്പര്യം ഇണ്ട് കമ്പ്യൂ റോടിക്കാൻ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹം ഇണ്ട് അപ്പം പുതിയാപ്പ്ള പറിം ഇപ്പം ഇയ്യ്ട്ക്ക്ണ പണിട് ത്താ മതി വീട്ടിലെന്നെ ഇഷ്ടം പോലെ ജോലിണ്ട് നാല് മക്കളെ കാര്യങ്ങൾ നോക്കണം ബാക്കി ഇള്ള കാര്യങ്ങൾ ഓലെ പഠിപ്പിക്ക്ണെ ഇതൊക്കെ ഇല്ലേ
അല്ല രണ്ട് പേര് വല്യ കുട്ടെൾ അല്ലെ വല്ല്യേര് രണ്ട് പേര് വല്യ കുട്ടെൾ അല്ലേ ആ അവർക്ക് അവർടെ കാര്യം സ്വന്തായിട്ട് ചെയ്യാം
ആ ചെർതിന് അഞ്ച് വെയ്സാ ഓനിപ്പം എൽ കെ ജിൽ അല്ലെ പിന്നെ ഓന്റെ മാത്രൊള്ളു ചെയ്തൊട് ക്കണം ഇന്നാലും അതൊക്കെ ഇല്ലേ എന്നൊക്കെ പർൺട്ട് പോവാൻ സമ്മയ്ക്കൂല ഇഷ്ടല്ല
അത് അത് ഒട്ടുമിക്ക ഹസ്ബെൻന്റിന്നും അങ്ങനെ യെന്നെയാണ്
ആ എല്ലാരും ഒര് പോലെ ആവുലല്ലോ ഹും ഇവടെള്ള ആൾക്ക് ഇഷ്ടല്ല പൊർത്ത് പൊർത്ത് പോവാൻ പറ്റു റ്റുലാ അങ്ങനെ പോയി ജോലി ചെയ്യെണ്ട ആവശ്യ ഇല്ല്യാന്നാ പറിണത് മക്കളെ കാര്യം ഇതൊക്കെ ഇണ്ടാവുമ്പം റിസ് ക്ക് എന്തിനാ ഏറ്റ്ട് ക്ക്ണെ പിന്നെ വയ്യാണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ പർൺട്ട്
ഉം ഇവ്ടെം അങ്ങനെ പറയ്ന്നെ ഇല്ല ഞാ ഒന്നും ചെയ്യ്ന്നില്ല ഞാ ഇവടെ വെറുതെ ഇരുന്നു ഈച്ചടിക്ക്
ആ അയ് ശരി വെറുതെ ഇരുന്ന പോറടിച്ചിരിക്കാണ് ഉ
ക്കലും അത് ഇതും
ആ തയ്യൽ പണി ഞാനും ചെയ്യും പുറത്ത കൊടുക്കൂലേ നമ്മള് ഒരു രസം ആ വീട്ടിലൊര് നിങ്ങൾ വീട്ടിൽന്ന് മാത്രേ ചെയ്യുള്ളൂ
ഉം ഇല്ല ഇല്ല വീട്ടിലെത്തക്കുള്ള മാത്രമ ഇപ്പ എനിക്കുള്ള ആയാലും മോക്ക് മക്കളും പിന്നെ മാമീരി നാത്തുമമാർക്കുള്ളൊക്കെ എറെീ ഉമ്മച്ചിര ഇങ്ങനെയൊക്കെ ഉള്ളത് അത്രേ ഉള്ളത് പിന്നെ അപ്പുറത്തെ വീട്ടില ചേച്ചി നൈറ്റി അടക്കാൻ കൊണ്ട വരുമ്പോ അവർക്ക് ചെയ്തു കൊടുക്കും
നൈറ്റ് ഒക്കെ എന്താ ക്ലോത്തില്ൽ വെട്ടിയട അടിക്കു
നൈറ്റ് വെട്ടി മേടിക്ക അല്ല അവര് നൈറ്റി ആണെങ്കിൽ റെഡിമെയ്ഡ് മേടിച്ചത് പിന്നെ വലുതായിരിക്കും അവർക്ക് ഇച്ചിരി് ഹറ്റ് ഹൈറ്റ്റ ഹൈറ്റ് കൊറവള്ളണ്ടേ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് മടക്കി അടിിച്ചു കൊടുക്ക ണം പിന്നെ ബോഡി ബോഡി ഷേപ്പ് ഒുംടിക്കണ്ട കയ്യിലൽ വണ്ണം കുറച്ച് കൊടുക്ക അങ്ങനെ
അങ്ങനത്തൊക്കെ ചെയ്യൂലേ രസമാണ് ഞാന ഇവിടെ ഉടുപ്പൊക്കെ അടിച്ചുടുക്കലുണ്ട് മോൾക്ക് ഉടുപ്പ് പലാസോ പാൻച്
ആ ഫ്രോക്ക് ഒക്കെ അടിച്ചു കൊടുക്കും ഉം സ്വന്തമായിട്ട് ഫ്രോക്ക് ആ മോൾക്ക് ഇപ്പൊ മൂന്നാം ക്ലാസ്സ് എട്ടു വയസ്
ആഹ ശരി ഇവിടുത്തെ ആർക്ക് ഒമ്പത് വയ സ്സ് ഓൾക്ക് അതേപോലെ അടിച്ചുടുക്കാനുണ്ട് ആഹ നാലാം ക്ലാസ്ല്ല് ഓളുക്കും തന്നെ ഉടുപ്പ് പലാസ പാന്റ് അങ്ങനെ അടിക്കും പിന്നെ ഷെമ്മി കുറച്ച് വർ ഷമ്മി ഞാന് ഫ്രില്ലൊക്കെട്ടിട്ട് ഷിമ്മിയൊക്കെടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ങ്ങനത്തെ പരിപാടിയക്കെ ഞങ്ങള് ചെയും.
ഉം ഞാനും നൈറ്റിത്തുണിയെടുത്തിട്ട് ഇപ്പെനിക്കൊരു ടോപ്പടിച്ചാ അവക്കും ഒരു ചെറിയ ടോപ്പ് അടിക്കാൻ ഏ ആ ഞാൻ വിടെ ച്ചിരക്കൂടെ ചെറുതായിരുന്നപ്പഴത്തേക്ക് ഞാനൊരു ടോപ്പടിച്ചാ കറക്റ്റ് അവക്കയിനനുസരി രിചെലപ്പോ ഒന്ന് രണ്ട് വയസ് സാമ്പഴ് തോനും തുണി വേണ്ടല്ലോ കുഞ്ഞു കൊറച്ച് മതീല്ലോരു പാന്റും ഒരു ഉടുപ്പും അടിച്ചു കൊടുക്ക ഒണ്ട്
ആ അതെ ആ നമ്മൾക്കൊക്കെയാണെങ്കി അഞ്ച് നാലര മീറ്റർ അഞ്ചു മീറ്റർ വേണല്ലോ ഞാനൊക്കെ മറ്റേയത് ഏ ഫ്ലോർ ലെങ്ത്ത്ല്ലേ ഗൗണുകളാണ് അധികടിക്കല്ലേ എനിക്കത് അങ്ങനത്തെ ഇഷ്ട ഇടാന് അതാകുമ്പോ സേഫാണ് കഴുത്തൊന്ന് കാണൂല്ല എവിടേം കാണൂലാ
അല്ല വീട്ടി ഇടാമ്മേ വണ്ടി ഉടുപ്പ് തയ്ക്കുന്നു ആ അങ്ങനെ അങ്ങനൊള്ളതാ ഞാൻ തയ്ക്കുന്നത്. ആ അത് അങ്ങനെ തയ്ക്കുന്നു അല്ലാ പൊറത്തോട്ടിടുന്നതല്
എ പൊറത്തൊക്കെ ഞാന് തയ്ച്ച കൊടുക്കലില്ല ഇവിടെ ഇഷ്ടല് ഹസ്ബൻഡിനതൊന്നും ഇഷ്ടല്ല മൂപ്പര് പറയല് അതൊക്കെ ചെയ്താല് പെരടി വേദന കാല് വേദന കൈ വേദന ഒക്കെ ഉണ്ടാവും അധികം ചെയ്യുമ്പോഅപ്പൊ നിങ്ങൾത് ചെയ്താൽ മതി പൊറ ഇന്നത്തേക്കാലത്ത് ചെയ്തു കൊടുക്കണ്ടാന്നുള്ളതാണ്.
പൊറത്തല്ല എന്റെ ഇവിടെ വീട്ട നകത്തിടാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് തയ്ക്കത്തേയൊള്ളല്ലാ പൊറ ത്തോട്ട് പോവാൻഞാൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി തയ്ക്ക അങ്ങനെ ആ ഞാൻ തച്ച ഉമ്മച്ചീടെ ഒരു ഒരു നൈറ്റ് ഒരു ഒരു സാരിയണ്ടായിരുന്നുമ്മച്ചീടെ ആ സാരി വെച്ച് ഞാൻ തച്ചിട്ടുണ്ടൊരു ഗൗണ് കണക്കത്തേ ഫർദേടെ മോഡലില് തച്ചതാ
ആ ശരി
ഉം കൊള്ളാരുന്ന്
ഉം അത് ശരി പിന്നെ എന്താ അടിച്ചമ്മക്കല്ലടാലോ വെറുതെ പൈസ സ പുറത്ത കൊടുക്കണ്ടണ്ട് അല്ല
ഉമച്ചി ഫർദ്ദ ഇട്ടപ്പോഴത്തെ സാരി ഉപയോഗിക്കാതിരുന്നപ്പ ഞാൻ എല്ലാം പറക്കണ്ടോന്ന ഇങ്ങനെ അടിക്കും
ആ ശരി പഴയ സാരിയൊക്കെ എടുത്തിട്ടില്ലേ
ഉം ഉം
പഴയ സാരിയൊക്കെന്നെ പഴയ വർക്കാണ് അതൊക്കെ അയച്ചെടുക്കണം അത് വെച്ചിട്ടൊക്കെ പുറത്തകിട മടിയ
ഇപ്പ അങ്ങനെയള്ളൊന്നും ഇടത്തില്ലല്ലോ ഇപ്പൊ ഭ വ ഇതായിട്ട് ും ഇടത്തില്ല ഹെവി ആയിട്ടുള്ള വർക്ക് ന്നും അങ്ങനെ ഇടത്തില്ലോ
അതെ സിമ്പിൾ ആയത് കൊണ്ട് തന്നെ ഇപ്പം ആർക്കും അങ്ങനത്തെ സ ആവശ്യമില്ല
ഇപ്പൊ ഫർദക്കായാലും അല്ലാതെ ടോപ്പ്ുകൾക്കായാലും സിംമ്പിൾ ആയിട്ടു
അതെ അങ്ങനെ നിങ്ങള് ഫർദ്ദയൊക്കെടുവൊ
ഞാൻ ഫർദ്ദ ഇടത്തില്ല എനി എനിക്ക് ഇഷ്ടമാണ് പക്ഷ ഇക്ക സമ്മതിക്കത്തില്ല മിക്ക ഇടാൻ തമ്മയ്ക്കത്തില്ല എനിക്കിഷ്ടമാണ് ഞാൻ ഇക്ക സമ്മതിക്കത്തില്ല ഫുൾ കയ്യ ഇടുന്നത് ഫുൾ കയ്യ ഡ്രസ്സ് ഡ്രസ്സ് ഇടുന്ന ഏതായാലും ഫുൾ കയ്യ
ആഹ എന്നാ ശരി അറിയ ഓക്കെ